ഹലോ
ഹലോ എന്തൊക്കെയാ വർത്താനം ബ്രോ
സുഖാണ് എന്താ പരിപാടി
ഞാനിപ്പോ എനിക്ക് എന്റെ സ്കൂളില് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കരുന്നു അപ്പോ അതിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോളാണ് ഞാനിങ്ങനെ നമ്മെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച ഇങ്ങനെ ഒരു ചിന്ത വന്നത് നമ്മളെ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ളധികം നമ്മള ഇപ്പോഴത്തെ ഒരു കാലത്ത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണല്ലോ അതുകൊണ്ട് തന്നെ ഏ ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണവും ഞങ്ങളെ അധ്യാപിക തന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ ഒരു അന്തരം എത്രോള ആണെന്നൊക്കെ ഞങ്ങൾക്ക് എന്താ ഒരു ചെിയ ഉദാഹരണം കൊണ്ട് ഞങ്ങ അധ്യാപക വിവരിച്ച് തരികയാണ് അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്ന് അപ്പോഴാണ് ഇനിക്കും അതിനെ കുുറിച്ച് ക്ലാസ് കിഞ്ഞപ്പോഴാണ് ഞാന അതിനെ കുുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ടേ നമ്മുടെ വിദ്യാഭ്യസ നമ്മുടെമൂഹത്തി എത്ര ഇത്തോളം സ്വാധീനം ചെലുത്തണ്ട് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മള് പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പൊ ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ്ന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏ ധാരാളം ഏഹ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അത്തരമൊരു ഏ കാര്യങ്ങള വേണ്ടത്ര രീതിൽ ലഭിക്കാത്ത ധാരാളം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്ല്ലേ കാരണം അ ധാരാളം വിദ്യാർത്ഥികള് അല്ലെങ്കിൽ ധാരാളം ഏ നമ്മുടെ പ്രായത്തിലുള്ള വല പോഴത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു ഹയർ സെക്കൻഡറി വരെ ഏകദേശം പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസ അടക്കം ഏ് നൽകിക്കൊണ്ട് നമ്മടെ സർക്കാർ സംവിധാനങ്ങളടക്കം വിദ്യാഭ്യാസത്തെ ഏ പ്ര ഏഏ പിന്തുണക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ശക്തമായ ഏ ഒരു അടിത്തറ ആദ്യമൊക്കെ നൽകിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് വിശാലമായൊരു വിശാലമായ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അതിൽ തന്നെ ഭൗതികശാസ്ത്രം അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും പടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഭാഷകള് ഭാഷകള് അങ്ങനെ ഭാഷകളടക്കം പല ഭാഷകളെയ ഭാഷകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനമാണല്ലോ നമ്മളുടെ കേരളത്തി ഇപ്പോ നിലവിലുള്ളത് അങ്ങനെയാണ് ഏ ഞാനടക്കം അതിനെ പിന്തുടരുന്ന ഏ അതെല്ലാം പഠിച്ചു പോരുന്ന ഒരാളാണ് അപ്പോ അത് അങ്ങനെയാണ് ഞാാന് ഇതിനെ കുുറിച്ച് ആലോചിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിറെ ഒരു പ്രാധാന്യം എന്നുള്ളത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കാണുമ്പോഴാണ് നമുക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്ന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാളെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സംസ്കാരം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ അതെല്ലാം നമുക്കൊരു വ്യത്യസ്ത കാണാൻ സാധിക്കും എന്നുള്ളതാണ് നേരെ മറിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ നമ്മൾ കാണുമ്പോ അദ്ദേഹം സമൂഹ മറ്റ എങ്ങനെയാണ് ഇടവഴകുന്നത് അതുപോലെ തന്നെ ഏ സ മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ അവടെ ജോലിപരമായ കാര്യങ്ങളിലൊക്കെ ഏ എങ്ങനെയാണ് എന്നുള്ളതാണ് നോ പഠിക്കുന്നത്പ്രധാനട്ടും നമ്മളിപ്പ പഠിച്ചുക കൊണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെയും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി ദ്യ്യ ധാരാളം പല ജോലിക്ക് ചെയ്യുന്നവരാണ് പലരുംന്ന് കാരണം നല്ല രീതിയിൽ പഠിച്ചു പഠിച്ച് അതുപോലെ തന്നെ ഏ നല്ല മികച്ച ജോലികൾ നേടിയെടുക്കുന്ന പലരും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും അതുപോലെ തന്നെ നമുക്ക് പരിചയമ ഉുള്ളവരിലൊക്കെ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം പല എല്ല പ പലമേഖ മേഖലകളും പഠിച്ചുക കൊണ്ടാണ് പലരും കളക്ടർ അടക്കമുള്ള ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തുന്നത് അവരെല്ലാം അതിലെ അവരെല്ലാം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം എത്രത്തോളം സാമൂഹിക ഇടസാമൂഹിക ഇടപെടലുകളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം സാമൂഹിക സേവനത്തിനന് വേണ്ടി അവരെല്ലാം ഏർ അവരുടെ സമയം നീക്കിവെച്ചുകൊണ്ട് ഇത്തരം ഏ മനസ്സിലാക്കൻ കഴിഞ്ഞത് ഏ അതുപോലെ തന്നെ ധാരാളം മറ്റു കാര്യങ്ങളും വിദ്യാഭ്യാസ അതിനെ കുറിച്ചുണ്ട്
ഹലോ ഹലോ ആഹ ആ പറയൂ
അപ്പൊ നമ്മള് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് എന്താണ് ബ്രേ അന്റഅഭിപ്രായം കാലഘട്ടത്തിലൂടെയല്ലേ നമ്മളിപ്പോകൊണ്ടിരിക്കുന്നത്
പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അന്നത്തെ കാലത്തൊക്കെ മെയിനായിട്ട് സ്കൂൾ കാലഘട്ടത്തിലും അതേമാതിരി തന്നെ ഹൈസ്കൂള് യു പി സ്കൂള് എൽ പി വിഭാഗങ്ങളിലൊക്കെ നോക്കുച്ചെങ്കിൽ നമ്മൾ പഠിക്കണ സമയത്ത് ത്ത്സാറുമാരുടെ അല്ലെങ്കിൽ ടീച്ചർമാരുടെ പെരുമാറ്റ രീതി എന്നുള്ളത് ഒരു കണിഷമായിട്ടുള്ള രീതിയാണ് ഒരു പരുക്കൻ സ്വഭാവം എന്ത് കാട്ടിയാലും പെട്ടെന്ന് തല്ല എന്താണ് കാരണം പോലും ചോദിക്കാതെ നമ്മളോട് പെരുമാറുന്ന രീതി പല സമയങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് അവരിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് പുതിയ യുവനിര സാറുമാരായിട്ടും ടീച്ചർമാരായിട്ടും ഒക്കെ സ്കൂളുകളിൽ കയറന്നു വിദ്യാർത്ഥികളോട് ഇത്കണിഷമായി പെരുമാറുന്നന് പരം ഫ്രണ്ട്ലി ടച്ച് അവരോട് നല്ല രീതിയിൽ ഇടപഴകി അവർക്ക് വേണ്ടിട്ട് എന്ത് കാര്യങ്ങളും കേൾക്കുക എന്നുള്ളതാണ് മെയിന ആയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു കാര്യം വിദ്യാർത്ഥികളെ കേൾക്കുക അവർക്ക് പല പ്രശ്നങ്ങ പ്രശ്നഉണ്ടാവും വീട്ടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പഠിക്കണ കാര്യങ്ങൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും കേവലം പണ്ട് ക്ലാസ്സില് വരുന്നു അവര് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളില് കുറച്ചു നേരം സംസാരിക്കണു പിന്നീട് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഹോംവർക്ക് വീട്ടു പോയി ചെയ്യാനുള്ള ഹോംവർക്ക് തരുന്നു പോകുന്നു എന്നുള്ള ഒരു രീതിയാണ് ഇന്നപ്പോ അതിന് മാറ്റം വന്നു അവരോട് കുറച്ചു നേരം സംസാരിക്കും അല്ലെങ്കിൽ എന്നിട്ട് അവരോട് പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇങ്ങനെ ജസ്റ്റ് അവരുടെ വീട്ടി വിട്ടുകാരങ്ങളെ കുറിച്ചിട്ട് സുഹൃത്തുക്കളെ കുറിച്ചിട്ട് അവരോട് പിന്നെട് ഇടപഴകുകാണ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോപിന്നെ കൂടുതലായിട്ട് ഹോം വർക്ക് കൊടുക്കുന്നില്ല അപ്പൊ തന്നെ അവിടെന്നുള്ള വർക്ക് തന്നെ നൽക്കുകയാണ് മനസ്സിലാവണ്ട മനസ്സിലായോ എന്നുള്ള രീതിയിൽ പിന്നെന്റ എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യ കാര്യമാണ് ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ ഏകദേശം ഒക്കെ അത് വന്നൊണ്ടിരിക്കുന്നു എന്ന തോന്നുന്നു മെന്ററിങ്ങിനായിട്ട് ഒരു പീരീഡൊക്കെ വേണം കാരണം നമ്മൾ പല മേഖലിലും പല അവസ്ഥകളിലും വരുന്ന കുട്ടികളാാവും അവർക്ക് ചിലപ്പോൾ ഒരു കുട്ട കുട്ടി നന്നായിട്ട് പഠിക്കും ഒരു കുട്ടിക്ക് ഏ പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും എന്തെങ്കിലൊക്കെ ഒരു കാര്യങ്ങൾ കാരണം കൊണ്ട് ചിലപ്പോ വീട്ടുകാരു ആയിട്ടുള്ള പ്രശ്നങ്ങളാവും ചിലപ്പോ ഫ്രണ്ട്സ ആയിട്ടുള്ള പ്രശ്നങ്ങളാവും മറ്റ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും ഏ അങ്ങനെ മനസ്സിലാവാത്ത രീതി പിന്നീട് എക്സാം റിസൾട്ട് വരുമ്പോഴാവും എല്ലാവരും ആകാന്ധം വിടുക എന്താണ് ഈ കുട്ടിക്ക് മാത്രം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മന്ററിങ്ങ്രീതി അവരോട് സംസാരിക്കുക എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നല്ല പിന്നീട് മെയിനായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഡെവലപ്പ് വരുന്ന സമയയതുക കൊണ്ട് തന്നെ യു പി തലങ്ങളിലൊക്കെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് കാരണം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുക കേക്കാന് എഴുതാന് കേൾക്കാന് റൈറ്റിങ്ങ് ലിസണിങ് സ്പീക്കിങ് അങ്ങനത്തെക്ക സ്കില്ലുകള് അതിനായിട്ട് ഓരോ പിരീഡുകൾ നമ്മള എങ്ങനെ ഇൻറർവ്യൂ ഹൈസ്കൂൾ ലെവലിലൊക്കെച്ചെങ്കിൽ ഒരു പത്താം ക്ലാസ്സ് ഒമ്പാം ക്ലാസ് എത്തിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് വണ് ഒക്കെ എത്തിയ കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ട എ രീതികളെ കുറിച്ചിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കണം പിന്നെ ടെക്നോളജികളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം അതിനൊക്കെ ഓരോ ക്ലാസ് വെക്കണം ചിലപ്പോ ഇപ്പഴത്തെ പഠിക്കുന്ന പല കുട്ടികൾക്കും ചാജി യുസിയണം എന്ന് പോലും അറിയാത്തവർ ആകും അവരൊട് ചോദിച്ചാൽ അവര് ക നമ്മൾ എങ്ങനെയുസിയിണ് യു ട്യുബിൽ സൈർച്ച് വാറിൽ എങ്ങനെയു സ് ചെയ്യണം പലരും ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ വർഷത്തെ വീഡിയോ ഇരുന്നു ഇങ്ങനെ കണ്ടുവരുന്ന അതെല്ല സെറ്റിംഗസ് പോയിട്ട് മറ്റേ അതിന്റെ ടൈം മാനേജ്മെന്റ്ണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു ഡ്യൂറേഷന് സെറ്റ് ചെയ്തിട്ട് അത് കാണുക എന്നിട്ട് ന്യൂ വിവരങ്ങൾ കിട്ടുക എന്നുള്ള അതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് അറിയില്ല അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സ് പേരൻറ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സ് കാരണം ലഹരി വസ്തുക്കളും മറ്റുംകാര്യങ്ങളൊക്കെ ഇപ്പോ മെയിന ആയിട്ട് വിദ്യാർത്ഥികളിൽ കടന്നുകൂടി വരുന്നുണ്ട് അപ്പോ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടയടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനന് വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട് പിന്നെ ഏ അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു ന്യൂ ആ ഇട്ടുള്ള ഈ ട്രെൻഡ്ഈ ജോലി സാധ്യ സ്കില്ലിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ മേഖലയിലാവും താല്പര്യം ഉണ്ടാവും ചിലവർക്ക് എഡിറ്റിംഗ മേഖല ചിലവർക്ക് പോസ്റ്റർ ഡിസൈനിങ് ചിലർക്ക് അക്കൗണ്ടന് അക്കൗണ്ട്സ് അപ്പോൾ ആ മേഖലയില ഒക്കെ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ടില്ല ഓരോ പിരീഡ് ഏഴ് പീരീഡിൽ ഒരു പിരീഡ് ഇങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ചിട്ട് സം അവരോട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൻ അന്ന വേണെങ്കിൽ ഫോൺ അലോഡ് ചെയ്യുക അല്ലെങ്കിൽ പല സ്കൂളിലും കോളേജുകളിലൊക്കെ കമ്പ്യൂട്ടറും മറ്റ് ലാബൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിലൂടെ പോക്കറ്റ് മണി യൂണിയനുള്ള ഫണ്ട് റെഡിയ ആാക്കാം ഇങ്ങനത്തെക്കെ കാര്യങ്ങളൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് എന്നാലേ മറ്റേ വിദ്യാർത്ഥികൾ ഒന്നും കൂടി മെച്ചപ്പെടൂ ഇപ്പഴത്തെ കാലഘട്ടത്തിലിട്ടോ പണ്ട് പിന്നെ ചെയ്തിട്ടില്ലെങ്കും കുഴപ്പമില്ല കാരണം ഡെവലപ്പ ആയിട്ടില്ല എന്ത് എന്തിനോ വരുന്നു എന്തിനോ പോകുന്നു എന്നുള്ള മട്ടിലാണ് എന്ന ഇപ്പ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ ആംബീഷൻ ഉണ്ട് അപ്പൊ അതിനനുസരി അനുസരിച്ച് ഉള്ളപ്രവർത്തനങ്ങൾ സ്കൂളുകളില് വിദ്യാഭ്യാസ മേഖലകളില് ഗവൺമെന്റ് നടപ്പിലാക്കും എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ തന്നെല്ലേ
അതെ തീർച്ചയായിട്ടും അത്തരം അതിനെയാണ് ഞാനും പിന്തുണക്കുന്നത് കാരണം ഏ വിദ്യാർത്ഥികൾക്ക ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ പ്രത്യേക തരം ഉള്ള കഴിവുകളൾായിരിക്കും അതിനെല്ലാം ഏത് കണ്ടെത്തിക്കൊണ്ട് അവർ അതിനനുസരിച്ചുള്ള അവരുടെ ടെഭാവി ഹ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കില് ഇത്തരം ഹ് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ അദ്ധ്യാപകരുടെ അടുത്തുന്നുള്ള പിന്തുണ വീട്ടുകാരുടെ പിന്തുണൊക്കെ അവർക്ക് ആവശ്യമായി വരും അതൊക്കെ ഒരു പുതിയ കാല വിദ്യാഭ്യാ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണല്ലേ അതുപോലെ തന്നെ പ പലരും ഏ ഇപ്പോഴത്തെ കാലത്തെ നമുക്ക് എല്ലാവർക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിദ്യാലയങ്ങളിലേക്ക് പോകൻ ഒരു താല്പര്യമായിരിക്കും കാരണം നമ്മള് പണ്ടത്തെ പോലെയുള്ള ഒരു കാലമല്ല ഇപ്പോൾ അവരെല്ലാം ഒരു സൗഹൃദപരമായിട്ടാണ് എല്ലാവരും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാലയങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ എത്തിക്കൊണ്ട് അവിടെ അവിടെ നിന്ന് വിദ്യാഭ്യാസം കവർന്ന് എടുക്കാ എടുക്കാനൊക്കെയള്ള പഠിച്ചെടുക്കാനൊക്കെയള്ള ഒരു താല്പര്യം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു സംസാരത്തിലൂടെ പറയാാനല്ലേ
അതെ
അതെ എന്നാ ശരി
ഓക്കെ